ഹലോ ആ കേക്കാൻ പറ്റുന്നുണ്ടോ കേക്കുന്നുണ്ടോടി ആ കേക്കാൻ പറ്റുന്നുണ്ട് എന്തെടുക്കുവാ ചുമ്മാ ഇരിക്കുവാ മഴയക്കെ ആയതുകൊണ്ട് ഇങ്ങെനെ ഇരിക്ക്‌ന്ന് മഴയാകുമ്പോൾ തുണി ഒന്ന് ഉണങ്ങത്തില്ല അല്ലേ മഴ മാറിയാലും മഞ്ഞല്ലേടി ടൊണ്ട് ഉണങ്ങത്തില്ല
ആ
ഞാനിവിടെ ചുമ്മാ തിരിക്കുവാ അമ്മേക്കെന്തെ ആഹ് ഇവിടെ ഉണ്ട എല്ലാരും അമ്മ പോയില്ലേ
ഇല്ല അമ്മക്ക് പനീയ
ഇല്ല അമ്മക്ക് പനിയാ ഓ ആശുത്രി പോല്ലേ?
ആഹ പോയി ആഹ അവൻ പോയി ജോലിക്ക് പോയി
ആഹ് നീയന്ന് കൂട്ടിരിക്ക അമ്മക്ക് മഴയുണ്ടോ
മഴയാ ഒന്ന്
ആ നിങ്ങക്കവിടെ ചൂടാല്ലേ
ങാ
ങാ ഇവിടെ കഴിഞ്ഞ ദിവസംമെച്ചു ആ കഴിഞ്ഞ ദിവസം ഇവിടെന്ന് താഴേന്ന് ആൾക്കാാര് ഇങ്ങോട്ട് വന്നായിന്നേ അപ് അപ്പൊ അവര് പറഞ്ഞ് ഈ ഒരു യുഗവാ അവിടെ പയങ്കരപ്പാടാന്നാ പറഞ്ഞ ഭയങ്കര ചൂടാന്ന്
ഉം പ
ഇപ്പം അങ്ങനില്ലടീ ഇപ്പം മാറി മേ മാറി മാറി വരുന്നുണ്ട് കാലാവസ്ഥ അതുകൊണ്ട് കുഴ പ്പല്ല ആ പിന്നെ ര് എല്ലാം ഇതായി പിടിക്കും മസ്ല് പിടിക്കും
ആ് നമുക്ക് അവിടെ നിങ്ങള് സ്ഥിരമായിട്ട് അവിടെ താമസിക്കോണ്ട് നിങ്ങക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല
ഉം അതെ അതെ ഞങ്ങക്ക് പറ്റത്തില്ല അങ്ങോട്ട് വന്നേ കഴി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ തന്നെ നമ്മള അങ്ങനെ ചേർന്ന് പോകൂടീ കാലാവസ്ഥയോട്
ആഹ അത് നമ്മുടെ ബോഡിയാണേലും അത്വായിട്ട് അങ്ങ് എണങ്ങിക്കഴിയുമ്പോ പിന്നെ അത്രയും പ്രശ്നം ഇല്ല
നീ ജോലി നോ
അ നോ ഒക്കുന്നുണ്ട് ഒന്നും ശെ
എവിടേലും നോക്കാൻ മേലാരുന്നോ നാ ല്ല വെല്ലടുത്തും
നല്ല ജോലി ഇപ്പം കാശ് കൊടുക്കണം അതാ പ്രശ്നം നമുക്ക് സാധാ എന്തേലും ജോലിക്ക് കേയറും അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ല അല്ലേ പിന്നെ അത്രയും കാശൊള്ളവരായിരിക്കണം ഉം
റ്റേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന് ഈ ഇവിടുത്തെ വൈതില് വന്ന് കോളേജില് വന്നിട്ട് ഒന്ന് കൊടുത്തു നോക്ക്
എന്ത് ഏച്ചി എവിടെ കൊടുത്താലും നമ്മളിപ്പം ആ പൈസ അവര് ചോദിക്കും അതാ പ്രശ്നം ഞാൻ രണ്ട് മൂന്നിടത്ത് കൊടുത്തായിരുന്നെ ഒന്നങ്കി ആരേലും നമ്മളെ റെക്കമെന്റ് ചെയ്യാൻ വേണം നമുക്ക് പിന്നെ അങ്ങനെ റെക്കമെന്റ് ചെയ്യാൻ വല്യ ആൾക്കാരൊന്നും ഇല്ലാത്തോണ്ട് പിന്ന അത് എടു
നിന്നെ പഠിപ്പിച്ചാരെല്ല സാറന്മാരെ നോക് കമ്മലായിരുന്നോ
ആ സാറുമാരോടും ടീച്ചർമാരോടൊക്കെ അവര് തന്നെ അവിടെ ജോലിക്കേറി ന്നത് ഓര് ഇതും കൊണ്ടാ ഹ് ഉം പിന്നെ നമ്മള് ചോദിക്കുമ്പോഴത്തേക്കും അവർക്കൊരു ബുദ്ധിമുട്ടാ ആവില്ലല്ലോ വേറെ നോക്കുന്നുണ്ട് പിന്നെ കറക്റ്റ് സ
ആ പരീക്ഷ എഴ്തന്നില്ലേ അതെന്നാ നീ ആരും പറഞ്ഞില്ലേ
ഇല്ല നമ്മള് കോളേജിലൊക്കെ പഠിക്കുമ്പോ കൂട്ട്ക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുവല്ലോ നമ്മൾ എങ്ങനെലും അറിയുവല്ലോ ഇപ്പ എല്ലാരും ഓരോത്തടത് ജോലിക്കൊക്കെ പോയേക്കുവല് പ്പവരും എഴുതുന്നില്ലല്ലോ ആ അങ്ങനെ ആ അറിഞ്ഞില്ല ഞാൻ
ആ ഇന്റെ കൂട്ടത്തി ബാക്കിയുള്ളവര് ആ നിന്റെ കൂട്ടത്തി ബാക്കിയുള്ളവര് എന്നാ ഉണ്ടോ ആരിലും വയ്ക്ക്ന്നുണ്ടോ
ഏ അവരെല്ലാം ജോലി കേറി എല്ലാരും തമിഴ്നാട്ടി ട്ടിലും കർണാടകയിലും ഒക്കെ പോയി ജോലിക്കേ കേരളത്തിന് വെളിയില പിന്നെ കൊറേ പേര് പീജിക്ക് പോയവരുണ്ട്
ആ ആണോ എവിടെ അ ആ അ ആ ആ മറ്റേ അന്ന് നമ്മടെ കൂട്ടത്തിരുന്ന പിള്ളേരോ അവള്മാരണ്ടോ കിക്കാറ്റ് ഡയറിമിൽക്
ഉം അവരുടെ ഒരാടെ കല്യാണത്തിന്റെ ഏകദേശം ആയി പി
ആ ആ ആ എന്നോട് കഴിഞ്ഞ ആ കഴിഞ്ഞ ദിവസെ ഞാൻ നിന്നോട് ചോദിക്കണ ഞങ്ങടിവടത്തൊരു ചേച്ചി പാ ചോദിചാരുന്നെ ഹൈദരാബാദന് പോകാം ചെറിയ പിള്ളേരെ പഠി ക്കാനാന്ന് പറഞ്ഞാരുന്നു ഉ പി
ആ വെലി ആ അങ്ങനെ നമുക്ക് എനിക്കാണെങ്കിലേ
ആ
ആ ഒന്നാമത്തെ കാര്യം വിടത്തില്ല ദൂരോട്ട് അങ്ങന ഞ പോയനേ വല്ലോ അങ്ങനെ വിടത്തു ഇല്ല പിന്നെ രണ്ടാത്തെ കാര് ആ
പറഞ്ഞോടി
ആ രണ്ടാമത്തെ കാര്യം വിടത്തുല്ല പിന്നെ അമ്മയ്ക്ക് പ്രായവല്ലേ അപ്പം പിന്നെ വീട്ടി ഞാനും അവനും അല്ലേ ഒള്ളു അപ്പൊ പിന്നെ ആലും വേണോമല്ലോ
ആ ശരിയാ
അതുപോലെ നമ്മൾ ദൂര പോയിട്ട് ജോലി ചെയ്ത് നമക്കൂടെന്തേലും അുസുഖം പിടിച്ച് കഴിഞ്ഞാ എനിക്കൊക്കെയാണെ പെട്ടെന്ന് എന്തേലും അസ്
മ്മ് ആ ശെരിയാ.
അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കാണ് ഉം പോയിട്ടിപ്പം ഞങ്ങടെ അട്
ആ ആ
ത്ത്നായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരുവല്ലോ ആ അങ്ങനത്തെ അസുഖൊക്കെ ആയിട്ടാ തിരിച്ച് വന്നേ മഞ്ഞപ്പിത്തോം ഒക്കെ പിടിച്ച്. കാരണം അവിടെ എന്നിട്ട് പറയാ അവിടുത്തെ ഇതൊന്നും പറ്റത്തില്ല നമക്ക് നമ്മടെ ആ ഒരു ക്ലൈമറ്റ്
ആഹ് ഞാൻ പ അല്ല ഈ പുതിയ നമക്ക് പുതിയ ജോലി സ അവസരങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്.
ആ ഇനിയിപ്പോ അത് പറ്റേ കെ എസ് ആർ ടി സിക്ക് ഫ്രീ
പറയ് അല്ല അങ്ങനെയല്ല ഇപ്പൊ കൊറച്ച് പ പദ്ധതികള് ആയിട്ടുണ്ട് യുവജനങ്ങൾക്ക് ജോലി ക്ക്‌ വേണ്ടി അതുപോലെ നമ്മ നമ്മടെ ഈ മ എന്തെലും ബിസിനസ് പദ്ധതികളൊക്കെല്ലേ അതിലെ നമക്ക് ലോൺ ലോണ് കിട്ടും ചെറുകിട ബിസിനസുകൾ നമക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോണ് കിട്ടുന്നതാണ് പലിശ കൂടാതെ ലോണ് കിട്ട ട്ടുന്നാണ് പറയുന്നേ. അപ്പൊ എന്റെ വീടിൻ്റെടു ത്ത ചേച്ചി ഉണ്ടേ അപ്പ്റത്ത ചേച്ചിയോട് ചോദിച്ചായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടും മൂന്ന് പേര് ചേർന്ന്ട്ട് അങ്ങനെന്തേലും ഗെവൺ ഈ കുടുംബശ്രീ മറ്റേ ഇതൊക്കേ വഴിണ്ട് കൊറേ ഉണ്ട് ആ എംപ്ലോയ്യ്മെന്റില അന്വേഷിച്ച മതി അതില് കിട്ടും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യ എന്തെങ്കിലും ചെറിയ എന്തേലും ബിസ്നസ് ഇവിടെക്കെ സ്പൈസസ് ഞങ്ങള് ചോദിശ്ശിച്ചാര്ന്നേ. കൊറേ സാധനങ്ങള് ഈ ഈ തമിഴ്നാട്ടിലൊക്ക വെച്ചേക്കുന്നില്ലേ അപ്പൊ ചേച്ചിക്ക് എങ്ങനെ ഈ അവ്ടെ പിന്നെങ്ങെനെ ഇ ഈ ഗ്രാമ്പു അങ്ങേനെ കേറ്റീല്ലേ വെല ക്കൊറച്ചാരാണ്ടാ കൊടുക്കോന്ന്. അപ്പം പൂവെല കൊറച്ച് കൊടുക്കുമ്പം ഞമ്മള് ഇത് വന്നിട്ട് ഇവിടെന്നും പറ്റത്തില്ല. ഇവ്ട ഓൾറെഡി അങ്ങനെ ഒള്ളതുകൊണ്ട് ഇവിടെ ഒന്നും പറ്റത്തില്ല. അപ്പൊ നമ്മള് താഴെ ടേലൊര് ആ നല്ലൊരു സ്ഥലത്ത് പോവ് സ്ഥലം നോക്കീട്ട് അങ്ങോട്ടൊരു കട ഇട്ടിട്ട് കട കാണൂലോ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് നമ്മള് അങ്ങോട്ട് ചെയ്യാനക്ക ഓർത്തിങ്ങിര്ന്ന്. അപ്പം അതാ അതാണ് അ ആരെല്ലോ നമ്മള് അ ചേച്ചിക്ക് തമിഴ്നാടിനാ ആ ഒണ്ട് നമ്മ്ക്. നീ അല്ലേ വണ്ടി അത് കൊടുത്ത് വിട്ടാ മതിയല്ലോ ആ അങ്ങനെയൊക്കെ നങ്ങള് ചുമ്മാ ആലോചിച്ചാരുന്നു. അ പഷ് റ്റ് നല്ലൊരു പൈസ വേണം. പൈസ കൊറച്ച് എങ്ങനേലും സംഘടിപ്പിക്കണം എന്നൊക്കെ ഞങ്ങള് ഓർത്തിരിക്കാ ആ അല്ലടി ഗോൾഡിൽ നമ്മളിപ്പ എങ്ങനെ ത കാരണം ഇപ്പ ഈ മറ്റേ പി എസ് സി പരീക്ഷകളാകണം നിയമനങ്ങൾ ഉണ്ടെന്നാ പറയുന്നവര്.
ആ അതെ ആഹ് ചേച്ചി പി പി എസ് സി എഴുതുന്നുണ്ടല്ലേ.
പി എതി എഴുതുന്നൊണ്ട്. പഷ് പേയങ് ലിസ്റ്റിലൊര് അ മൂന്നവസര ഇല്ലി. കാരണാറ്റ് പിന്ന പിന്നേ ഇത് കടക്കുവാ എന്നെ ചെയ്യുന്നറിയത്തില്ല. മ് ഒരു ജോലി വേണം. അല്ലെങ്കി ഭയങ്കര പാടായി ഇത പോലെ അല്ലോ അത് തന്നെ നടത്തുന്നത് ജോലി ഇല്ലേ അവനേ ഇതെങ്ങനേലും ഹെന്നെ പക്ഷേ നാ
ഉം അതെ ഉം അതെ എത്ര ണ്ണന്ന്ണ്ടാ കെട്ട്യോന്റെ കഴി ബോയിട്ട് അയ്ന് കിട്ട്ന്നെ. എത്ര ആയാലും നമ്മക്ക് എത്രയാലും നമ്മുടെ അ
ആഹ് ത് ഒരു കൂട്ടുകാരി വന്ന്ട്ടുണ്ടേ അവള് അവളെ കെട്ടിയോൻ ഗൾഫിലാ പക്ഷേ പുള്ളിക്കാരിക്ക് രണ്ട് പിളേര ഭയങ്കര പാടാ സാധനം മേടിച്ചാ കൊടുക്കാനില്ലെന്ന് പൈസന്ന് അതുകൊണ്ട് അവളിപ്പോ ഇവിടെ ജോലി പഠിത്തം കഴിഞ്ഞ പഠിത്തകാര്യൊക്കെയാ എന്നിട്ട് എന്നോട് പറയുവായിരുന്നു അപ്പ ഞാൻ പറഞ്ഞ ആ ശ ശരിയാ ഇപ്പഴേ നമുക്ക് അയിനെ കുറിച്ച് ഓർമ്മ വരുന്ന പഠിക്കണം എന്നുള്ള ചിന്ത വരുന്ന പഠിച്ചാ നല്ലതായിരുന്നു എന്തേലും പഠിച്ച അങ്ങനെ എന്തേലും ജോലി ജോലി അതെ ജോലി കിട്ടുന്ന പഠിക്കണോഡി അല്ലാതെ ചുമ്മാ പഠി നമ്മള് ചുമാ ചവറ് പോലെ പഠിച്ചിട്ട് കാര്യമില്ല ഇപ്പത്തെ കാലത്ത് അങ്ങനെ ചില കാര്യമുള്ളൂ
നമ്മൾ എടുക്കുന്ന കോഴ്സ് പോലെ ഇരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ നല്ല ആലോചിച്ച് നല്ല ഇപ്പം ചില കോഴ്സൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ കൂടെ എന്റെറെ കൂടെക്കെ പത്തിൽ പഠിച്ച രൊക്കെ ഈ ചെറിയ കോഴ്സൊക്കെ ചെയ്ത് ഇപ്പൊ ഗൾഫിലൊക്കെ പോയവരുണ്ട്
ആ അതാ പ്രധാന പ്രശ്ണം അതെ
ഉം
അ ആ
ഉം ഇപ്പൊ വിളിക്കാവേ അങ്ങോട്ടെ ഒരാൾ വന്ന് ആ
അ